ആഹ് കേൾക്ക്ന്നുണ്ട് അങ്ങനെ അല്ലാ ഇതാ ഇവിടെ വീണ്ടും മറ്റാള് എണീറ്റ്ട്ട്ണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി കെടത്തി ഞാൻ പാല് കൊടുത്ത് കെടത്തി അച്ഛനും അമ്മേം ജോലിക്ക് പോണതാണ് അപ്പൊ അവര് ഏഹ് അച്ഛനൊരു വീട്ടിലാണ് ഒരു കാര്യസ്ഥനായിട്ട് പിന്നെ സ്വന്തായിട്ട് ഓട്ടോറിക്ഷ ഇണ്ട് അപ്പൊ അത് ആദ്യം അതൊക്കെ ഓടിയിര്ന്ന് പിന്നെ ഇപ്പോ അനിയൻ ഗൾഫ് പോയപ്പോ അതൊക്കെ നിർ പിന്നെ ആഹ് അമ്മ ഇള്ളെ അമ്മ ഒരു കമ്പനീലാ അത് കൊറെ വർഷങ്ങളായി ആ കമ്പനികളില് സ്ഥിരായിട്ട് തന്നെയാണ് ജോ ഏഹ് ജോലി ചെയ്യ്ന്ന് അപ്പൊ പിന്നെ അവര് വൈകുന്നേരം ആവുമ്പഴേ വരുള്ളൂ വീട്ടില് വന്നാലും ഒറ്റയ്ക്ക് തന്നാ ഞാണ്ടാവും ഇന്റെ വീട്ടില് വന്നിട്ടുണ്ടെങ്കില് അവടെ അവിടേം ഇതേ പോലെ ന ഒറ്റ ഒറ്റക്ക് പോ ആയി
അവിടെ വീട്ടില് ആരൊക്കെ ഒള്ളത് അനിയത്തി ഇണ്ടോ
എല്ലാ അനിയണ്ട് അനിയൻ ഗൾഫി പോയതാണ് പിന്നെ ഞാൻ ഒറ്റക്കെ ഇള്ളു അപ്പൊ ഒറ്റക്കായിരിക്കും ഇവിടെ ഇവിടെ വന്നാലും ഒരു മിണ്ടി പറയാന് പിന്നെ ഞങ്ങളെ വീട് എങ്ങനെച്ചാല് ഞമ്മള് മെയിൻ റോട്ടിലൊന്നല്ലാ കൊറച്ച് ഉള്ളേരിയയിലാണ് ഉള്ളേരിയയിലാണ്
അപ്പൊ നല്ല രസായിക്കുവല്ലോ
ഓഹ് രസെച്ചാ ആരും നമ്മള് നമ്മളെ ശല്യപ്പെടുത്താ ആരു ഇല്ലാ
ആഹ്
അങ്ങനെ നമ്മക്ക് കൂടുതല് ഒച്ചേം ആദ്യം ഞങ്ങള് താമസിച്ചിരുന്ന വീട്ന്ന് വെച്ചാല് നമ്മള് പെരിന്തൽമണ്ണ റൂട്ട് ട്ട്ണ്ട് ഇവിടുത്തെ കോട്ടയ്ക്കൽ പെരുന്തൽമണ്ണ റോഡ് ആ റോട്ടിന്റെ ഏഹ് ഉം മെയിൻ റോട്ടില് അരിച്ചോൾന്ന് പറയണ സ്റ്റോപ്പിലായിരുന്നു ഞങ്ങള് അതെ മെയിൻ ബസ്സ് പോണ
അപ്പൊ ഈ എന്താ ഉള്ളോട്ട് ഇള്ള സ്ഥലത്താണെങ്കി ശല്യപ്പെടുത്താൻ ആരും ഇണ്ടാവൂല്ലാ അതൊക്കെ ശരിയാ പ പക്ഷെ നമ്മക്ക് പേടിയാവൂല്ലോ ഒറ്റക്കൊക്കെ നിക്കുന്ന സമയത്ത്
അങ്ങനെ പറഞ്ഞാ അത്രയ്ക്ക് ആദ്യം ഞങ്ങൾ അങ്ങനെയായിരുന്നു അതായത് ഇപ്പൊ വീടുകള് വന്നു പഴയ കാലല്ലല്ലോ ഇപ്പൊ നമുക്ക് ക്ക് ഏഹ് കാടായി നിക്കുന്ന സ്ഥലത്ത് വരെ ഇപ്പോ വീടുകൾ വന്ന് തൊടങ്ങാണ് ഞങ്ങള് ആദ്യം വന്നിരുന്ന സമയത്ത് ഇവിടെരു കാ ടെയിരുന്നു ഈ വീട് ഒറ്റയ്ക്കൊള്ളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഞങ്ങള് അതായത് ആഹ് അതായത് സാമ്പത്തി തികപരമായിട്ട് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട് പണിക്ക് വേണ്ടിട്ട് അച്ഛന് ലോണുകളൊക്കെ എടുത്തപ്പോ കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നു അതായത് ലോൺ അടക്കാഞ്ഞിട്ട് കുറച്ചൊരു പ്രശ് നങ്ങൾ വന്നപ്പോ
ആഹ്
ഞങ്ങള് ആ വീട് വിറ്റു അത് മെയിൻ റോഡ് അല്ലരുന്നു ആ വീട് വിറ്റിട്ട് ഞങ്ങള് കൊറേ വീടുകൾ അന്വേഷിച്ച് നടന്നിട്ട് ഒന്നും കിട്ട കിട്ടിയില്ല അങ്ങനെ ഒരാള് ഞങ്ങളോട് ഈ വീടിനെ കുറിച്ച് പറഞ്ഞു ഈ വീട് അത്യാവശ്യം നമ്മൾ ജില്ലകളുണ്ടോ അവിടെ അങ്ങനെ പൊങ്ങച്ചായിട്ട് പറയല്ല നമ്മള് സാധാ വീടുകൾ വെച്ച് ഒരേ പോലത്തെ വീടുകൾ വെ ക്കും അതിന്ന് അങ്ങനെ ഒരു വീട് വെച്ചു ഇതില് മൂന്ന് ഒര് അപ്പറത്ത് ഒരു വീടുണ്ടായിരുന്നു ഇപ്പുറത്തെ ഒരു വീടുണ്ടായിരുന്നു പക്ഷെ ആ വീട് പണി തീർന്നിട്ടില്ല ഈ വീടിങ്ങനെ നടുവലായിട്ടാണ് ഈ വീടുള്ളത് അപ്പൊ ഞാ ഞങ്ങള് ഈ വീട് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടയി കാരണം ഞങ്ങള് ആരും ത ഹലോ കേൾക്കുന്നില്ലേ
അതെന്താ പറ്റിയ റേഞ്ച് പ്രോബ്ലം ഉണ്ടോ
ഞങ്ങള് ആദ്യം താമസിച്ചിരുന്ന എങ്ങനെ വെച്ചാല് അധികം പണി ഒന്നും തീർന്നിട്ടില്ലേന്ന് വീട്ടില് അപ്പോ ഇത് കണ്ടപ്പോ ഞങ്ങ ക്ക് ഭയങ്കര ഇഷ്ടായി ഇത് വാങ്ങിക്കാ വിചാരിച്ചു അന്ന് ഞങ്ങള് താമസിക്കുന്ന സമയത്ത് ഇബടെ അപ്പുറം മൊത്തം കാടായിരുന്നു ഒരു മനുഷ്യന്മാർ ആഹ് ഞങ്ങൾക്കായ ഓഹ് അന്ന് ഒറ്റക്ക് എന്താ പറയാ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു നിശബ്ദതയായിരുന്നു
ആഹ് അത് ശെരിയാ പെട്ടെന്ന് എന്തേലും ഒരു സൗണ്ട് കേട്ടാ പേടിയാവൂല്ലേ
ആഹ് അങ്ങനെ ആയിരുന്നു ഇവിടെ അയൽവാസികൾ ഇല്ല ആരും ഇല്ല പിന്നെ പിന്നെ ഞങ്ങള് വന്ന് ഒരു അഞ്ചാറ് മാസയപ്പോ ഞങ്ങ അപ്പുറത്ത് അതായത് എങ്ങനെയ വെച്ചാ ഉള്ള ഏരിയലിൽ നമ്മള് വീടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു താമസക്കാര് വന്നാല് ചു റ്റൂപുറം പിന്നെ താമസിക്കാൻ ആൾക്കാാര് വരും അങ്ങനെ അപ്പുറം വീട് കാണാന് ഒരു ടീം വന്നു അവരാ വീട് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീടി മേലായിട്ടൊരു വീട് വെച്ചു ഒരാൾക്കാര് അവിടെ താമസം വന്നു പിന്നെ ഞങ്ങള തൊ ട്ടടുത്തൊരു സ്ഥല ഉണ്ടായിരുന്നു ഞങ്ങളെ വീടിന്റെ അപ്പുറം തന്ന അതായത് ഞങ്ങള് ഒരു മതിലുകൾ തമ്മിൽ ഒരു വ്യത്യാസം ഉള്ളൂട്ടോ ഇവിടുന്ന് ഞങ്ങൾക്ക് സംസാരിക്കണന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജനവാതി കൂടെ അപ്പറത്തേക്ക് സംസാരിച്ചാ മതി അത്രേ ഉള്ളൂ ഏഹ് ആഹ് അത് അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു അവര്ന്ത് ചെയ്തു അവര് വേറൊരു ഈ മത മുതലാളിന്നെ വീട് വെച്ചിട്ട് വിക്കാണ് അങ്ങനെ മുതലാളി അപ്പുറത്ത് വീട് വെച്ചു അവര് വേറൊരു ടീം വന്നു അവര് വീട് വാങ്ങി പിന്നെ ഞങ്ങള് ഈ കാട് ഒന്നുല്ല ഞങ്ങള് അപ്പുറം ഒരു കുണ്ടാണ് കാട്
ആഹ്
അവിടെ ഇപ്പോ ഒരു നാലഞ്ച് കു വീടുകൾ പണിതോണ്ടിരിക്ക ഒരു പള്ളി വന്നു പിന്നെ ഞങ്ങളെ മുറ്റത്ത് ഞങ്ങക്കരു റോഡ് ഉണ്ടായിരുന്നു അതൊരു കുണ്ടും കുഴിയുള്ള റോഡാ അത് പിന്നെ ഞങ്ങക്ക് പഞ്ചായത്ത് പഞ്ചായത്ത്‌ന്ന് പാസ്സായി അവിടെ റോഡായി ഇപ്പ ഞങ്ങളെ എടുത്ത് കൂടെ റോഡ് പോകുന്നുണ്ട്
ആഹ്
ഇപ്പ എല്ലാ അതാണ് നമ്മളെ പഴയ കാലല്ലാ ഇന്ന്
അതന്നെ ഇപ്പൊ പഴയ കാലല്ല ഇപ്പൊ പെട്ടന്നല്ലെ വീടെല്ലാം വരുന്നത്
ആഹ് വീടും അതായത് നമ്മളെ മനുഷ്യന്മാർക്ക് സൗകര്യങ്ങൾ ഏറിയിട്ട് വരികാണ് ഇപ്പോ പഴയകാലത്ത് ഇല്ല നമ്മൾ നടന്നെങ്കിലും പോയിന്ന് ആരെങ്കിലും നടന്ന് പോകൂലാന്നല്ല നമുക്കൊരു ക്ഷീണം പറ്റും എനിക്കൊക്കെ ഞാനൊക്കെ ആദ്യം നടന്നു പോയിരുന്ന ഒരാളായിരുന്നു സ്കൂളിക്ക് ആയാലും ഇന്നത്തെ കാലത്തെ കുട്ടികൾ സ്കൂളിലക്ക് നടന്നു പോകുന്നത് കണ്ടോ ണ്ട
ഇല്ലല്ലല്ല സ്കൂളിൽ ഒരു കുട്ടികൾ പോലും നടന്നുന്ന് ഞാൻ കണ്ടില്ല പിന്നെ അധികം പോവലുണ്ട് എന്നാലും അധികം ഒന്നും അങ്ങനെല്ലും ഇല്ല
പിന്നെ പണ്ട് സ്കൂൾ വണ്ടികൾ ഉണ്ടായിരുന്നു സ്കൂൾക്ക്‌ സ്കൂൾ അധികം ഉണ്ടായിട്ടില്ലല്ലോ ഇന്ന് ഒരു ഇന്ന് ആഹ് ഇന്ന് ശരിക്കും പറഞ്ഞാല് നമ്മുടെ സ്കൂ സ്കൂളില് സ്കൂൾ ഗ്രൗണ്ട് നിറയും
ഉം അത് ശെരിയാ സ്കൂൾ ബസ്സ് ആണ് ഫുള്ള് ഇപ്പത്തെ കുട്ടികൾക്കാണെങ്കിൽ എല്ലത്തിനും മടിയല്ലേ
ഇന്ന് ഇന്നത്തെ കാലം വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം മക്കളെ വിശ്വസിച്ച് നമുക്ക് സ്കൂളിക്ക് പറഞ്ഞേക്കാൻ വരെ നമുക്ക് പേടിയാണ് ഇപ്പൊ ഓരോ വാർത്തകൾ കേൾക്കുമ്പോ നമുക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ സ്കൂൾ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നോണ്ടാ ആ ഈ സമയംന്റെ മോൾ ഇവിടെ എത്തും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്ക അങ്ങനത്തെ ഒരു മൈൻറ് ഉണ്ട് മറ്റേത് നമ്മള് നടന്നു പോവ എവിടെ
കുട്ടികളെ അല്ല നമ്മളെ അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മള് പണ്ട് സ്കൂള് വിട്ട് വരുമ്പോൾ കൂട്ടാനായിട്ട് വരുമല്ലോ ആ സമയം ആവുമ്പോ
ആഹ്
ഇപ്പ ഇപ്പ അതൊന്നുമില്ല ഇപ്പ മടിയല്ലെ ഇപ്പൊ ഫുൾ സ്കൂൾ ബസ് ആവുമ്പോ വീട്ടില് തും എന്നുള്ള അതന്നെ
പണ്ടൊക്കെ എനിക്ക് ഇന്റെ അമ്മ ഞാന് നാലാം ക്ലാസ് പഠിക്ക എനിക്ക് നല്ല ഇപ്പോഴും അതിന്റെ സ്മെല് എടുിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാ ഈ കൂട്ടാ പാത്രമില്ലാഞ്ഞിട്ട് ഏർ ഈ ഇല പൊടണ്ണിന്റെ ഇല ഇല്ലേ
ആഹ് ആഹ്
ആ ആ ഇലയിലായിരുന്നു എന്ന ഒരു കോഴിമുട്ടണ്ടാവും കോഴിമുട്ട ഉള്ളിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചിട്ട് ആ പൊടണിന്റെ ഇലയിൽ ഇടൽ മടക്ക ഇത് തരും ചോറിന്റെ കൂടെ അതൊരു വേറൊരു ടേസ്റ്റ് കിട്ടും ഇന്ന് കുട്ടികൾക്ക് ഏ അന്നൊക്കെ ചോറ്റു പാത്രം ഇല്ലെങ്കിലും ചെലപ്പം എഏതെങ്കിലും ഡബയിലൊക്കെ പോയിഞാൻ ചോറൊക്കെ കൊണ്ടോകും പിന്നെപ്പോ ചോറ് കൊണ്ടോവേണ്ട ആവശ്യമില്ല പാത്രം ഉണ്ട് നമ്മൾക്ക് സ്കൂൾന്ന് ഇത് കിട്ടും ആ പിന്നെ ഇന്ന് കാലത്ത് ഇപ എന്താച്ചാല് കുട്ട്യാൾക്ക് ഏഹ് പത്ത് മണിക്ക് കഴിക്കാന് - നമ്മള് സ്നാക്സ് കൊടുക്ക്‌ണൂ പിന്നെ ഉച്ചക്ക് ചോറിന്
ചോറിന് നമ്മള് എന്തൊക്ക അയ്റ്റം സ് ഇണ്ടാക്കി കൊട്ക്ക്‌ന്ന്ണ്ട്. ആഹ്
പിന്നെ അതുവല്ല ഇ ഇന്ന് സ്കൂള്ല് ബിരിയാണി വര്ലൊടങ്ങി. പണ്ടൊക്കെ എന്തേര്ന്നു ചോറിന്റെ കൂടെ സാധ പുയ്ങ്യേ അ അതൊരു ടേസ്റ്റേര്ന്നുട്ടോ. ആഹ് ടേസ്റ്റത് വേറെത്തന്നാണെ ഇന്നത്തൊക്ക-
അഞി പയറൂല്ലെ പയറ്?
ആഹ്. ഇന്നത്തെ കാലത്തെ കുട്ടീളൊന്ന് ശരിക്ക്‌ - പറ്ഞ്ഞാ ആഹ് ഒര് അനുഭവം അനുഭവിച്ചിട്ടില്ല.
ഇന്നത്തെ കാല്ത്ത് കുട്ട്യാൾക്ക്‌ അതറീല്ല അതന്നെ.
അറിയൂലാന്നല്ല പിന്ന അതുവല്ല അവര്ക്ക് നൂ ഈ ഇന്നത്തെ- പുത്യ ഫുഡിനോട് മാത്രെ ഇൻഡ്രസ്റ്റൊള്ളു പഴയ ഫുഡൊന്നും അവര്ക്ക് ഇഷ്ടല്ല അതും നല്ല ഫുഡ്ഡ്കളും ഇഷ്ടല്ല.
ആഹ് ശരി ആഹ് ഇവരിപ്പൊ ഈ പൊറത്ത്ന്ന്ള്ള ഫുഡല്ലെ ഈ കടകൾല് ഓ
ആഹ് ഇപ്പൊ ഇന്നലേ ഇന്റെ മോൾക്ക് ഞാനെന്തീതു ഞമ്മള് വേ- സ്കൂള്ന്ന് വരുമ്പൊ ഞാൻ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി വെക്കും. അപ്പൊ ഞാന് ഗോതമ്പ്പൊടി ഇട്ട് ഞാന്- ഈ അട പോലെ ഉം ഉൾ ഉൾ തേങ്ങീം പഞ്ചസാരിം മിക്സ്തിട്ട് പൊതിഞ്ഞിട്ട് പൊരിച്ച് വെച്ചു. കുട്ടീളല്ലെ വെഷ- ഇന്ന്ട്ട് നമ്മള് നമ്മള് പോലും കഴിക്കൂല ചെൽപ്പൊ അതെട്ത്ത് മാറ്റി വെ ഇന്ന്ട്ട് ഓള് വന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് ഓള് പറഞ്ഞ് എനിക്ക് ന്യൂഡിൽസ് മതി. അതാണ് ഇക്കിഷ്ടം. വെഷക്കുമ്പൊ അത് മതിയമ്മ ഇന്നിട്ട് ആഹ് ന്യൂഡിൽ- സ് ഇല്ലാഞ്ഞ്ട്ട് ഞാനെന്തെയ്തു ഹസ്ബന്റ്നെ വിളിച്ചിട്ട് പറഞ്ഞു. ന്യൂഡിൽസ് അവുട്ന്ന് കൊണ്ട്രീം ഓൾക്ക്ത് പറ്റീട്ടില്ല. ഇന്ന്ട്ട് ആഹ് ന്യൂഡിൽസ് കൊട്ന്ന്- ട്ട് ഞാനത് ഇണ്ടാക്കി കൊട്ത്തിട്ടാണ് ഓൾക്ക് ഓൾടെ വെഷപ്പ് മാ ഇമ്.
അതന്നെ ഈ കുട്ടീൾക്ക് പഴേ നമ്മളെ- പഴയ കാലങ്ങള് നമ്മള് നമ്മക്ക് ഇണ്ടാക്കി തരൊ അല്ലൊ - നമ്മളെ അമ്മമാരൊക്ക ഉമ്മമാരൊക്ക അപ്പൊ- അങ്ങൻത്തതൊന്നും ഇവര്ക്ക് നമ്മള്ണ്ടാക്കി കൊട്ത്താലൊന്ന് ഇഷ്ട്ടപ്പെടൂല. കാര്ണം നമ്മള് നമ്മള് കഴിച്ച പോലല്ല ഇവര്ക്ക് ഇപ്പൊ പുതിയ പുതി- പ്പി ഈ എന്താ പൊറത്ത്ന്ന്ള്ള ഫുഡൊക്കല്ലെ ഇഷ്ടപ്പെട നൂഡിൽസ് അതുപോലെ ബർഗറും അതല്ലെ അതൊ അങ്ങൻത്ത ഐറ്റംസൊക്കല്ലെ ഇഷ്ടപ്പെടൊള്ളൂ.
ഉം ഷവർമ്മ ഇന്റെ മോൾക്ക്‌ ഷവർമ്മ എന്തൊര് ഇഷ്ടാണോ ഞാനൊ- ഷവർമ്മ കഴിക്കലെന്ന അറിയോ ആദ്യായിട്ട് കഴിച്ചത്? ഞാനെൻക്ക്‌ പതിനെട്ട് പ്ലസ്റ്റ്ട്ടു - കഴിഞ്ഞ് ഡിഗിരി ഡിഗിരി എത്തിയ സമയത്താ ഞാൻ ജീവിതത്തിലാധ്യായിട്ട് ഷവർമ്മ കഴിച്ചത്.
ഇപ്പത്തെ കുട്ടീൾക്ക് ഭാഗ്യ- ഇപ്പത്തെ കുട്ടീൾക്ക് പിന്ന ചെറ് ചെറീ മക്കക്ക് വരെ- എന്ത എല്ലാ ഫുഡും അറിയ എല്ലത്തിന്റെ പേരും അറിയ നമ്മക്കൊക്കെ നമ്മളൊക്ക അതൊക്കെ എപ്പളാ അറിയ്ന്നെ? ഈ ഷവർ-
ആഹ് പിന്നെ അതു അല്ല പിന്നെ ഒരു പ്രത്യേകതണ്ട് ഇന്നത്തെ കാല- ത്തെ കുട്ട്യാള് പഠിക്ക്‌ണ സമയത്ത് എല്ലാ സംവിധാനം നമ്മളൊരുക്കി കൊടുക്ക്‌ണ് ഇപ്പൊ ഇനിക്ക് ഇന്റെ മോള്- ഏഹ് സ്കൂള് ഏഹ് തൊറ ഓപ്പണായ ഇമ് അതായത് ആധ്യായിട്ട് സ്കൂള് ചേർത്ത്യേപ്പൊ എല്ലാ സംഭവങ്ങളും വാങ്ങി ഞാനോൺലൈനായിട്ട് വല്ല്യൊര് കളറ്. പണ്ടൊക്കെ ഒരു പത്ത് രൂപെ ഇരുവഹ് രൂപേന്റെ ഒരു ആ കളറിന്റെ ഒരു കവർല് ഇട്ണെര് കളറേന്നു. ഇന്ന് ഇപ്പൊ ഞാന്ങ്ങനെ ചിന്തിച്ചു, ഇനി ക്ക് കിട്ട ഇനിക്ക് കിട്ടീട്ടൊന്നും ഇല്ലിങ്ങൻത്തെ ഓരോന്നും.
ആഹ് ശരിയാ. ആ നമ്മക്ക് ഇത്, ഇത്. ഇതുപോലെ നമ്മുക്കും കിട്ടിണ്ടെങ്കി നമ്മളും ഇതുപോലെ കൊറച്ചൂടെ. നല്ലോണം പഠിക്കെന്നു അങ്ങനെക്കെ തോന്നുന്നുണ്ടാവൂല്ലേ.
ഓ പറയാണ്ടോ. ഇ സത്യം പറഞ്ഞ ഇത് പോലത്തെ ഒരു നാല് ദിവസ്. തം ഇവർക്ക്ക്കെ ഓണം വിഷു വരുമ്പോ ഡ്രസ്സുകള് ഒക്കെ കിട്ടും. എനിക്ക് ഒന്നും സത്യം പറഞ്ഞാ ചെലപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒക്കെ. ഞണ്ട്
നമ്മള് രക്ഷിതാക്കളെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മള് തൊറന്ന് പറയൂല്ല ഡ്രസ്സ് വേണം. നമ്മള് പറയൂല നമ്മള് എന്ത് ചെയ്യും അവരെ ബുദ്ധിമുട്ട് കണ്ട് നിക്കും പക്ഷേ. ഇപ്പത്തെ മക്കള് അങ്ങനെല്ല ആ, ആ, ഓക്കെ ആ ആ ശരി ശരി.